ആഹ
പറഞ്ഞോ നടക്കുന്നു
ആഹ ഇവിടെ ഭങ്കര മഴയേച്ചി
നമുക്ക് മഴൊന്ന് കഴിഞ്ഞതാ കഴിഞ്ഞിയ ആ ഒരു അന്തരീക്ഷം ഒക്കെ ഒന്ന് വെളുത്തു
ആഹ നല്ലി ഞമ്മുക്ക് ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുക
ആഹ ഇടിയോ മിന്നലോ വല്ലോം ഉണ്ടോ
അതൊന്നുമില്ല
ഉ പിന്നെ നമ്മള് ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുണ്ട് എന്നറിയാൻ ചോദിച്ചതാ
ആഹ കൊഴപ്പൊന്നുമില്ല അതൊന്നും കൊഴപ്പമില്ല പക്ഷെ ഭയങ്കര മഴയാ
കഴിപ്പൊക്കെ കഴിഞ്ഞോ
കഴിച്ചില്ലേച്ചി
എന്നാ വൈക്കിന്നേരത്തേക്കിനി
വൈകുന്നേരത്തേക്ക് ചോറ് തന്നെയാണ്
കറി
കറി രാവിലത്തെ കറി ഉണ്ട് പിന്നെ ഇപ്പൊ അമ്മ ആഹ മ്മ് പുളിശ്ശേരി വെച്ചിട്ടുണ്ട്
ഓ അങ്ങനെ
ആഹ അതെ അഡീഷണലായിട്ടു പുളിശ്ശേരിയും കൂടെ വെച്ച്
ഓ പിന്നെ ഇനിയിപ്പം
ഇനി
നാളെ രാവിലത്തേനും കാപ്പിയൊക്കെയോ
കാപ്പിയൊക്കെ ഇനി ആഹ ഇനിയിപ്പോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് അരച്ച് വെച്ചില്ല അത് എന്റെ ഡ്യൂട്ടിയാണ് ഞാനാണ് അരക്കുന്നത്
ഇനി അരച്ച വച്ചാ പുളിച്ചോളുവോ
ആഹ
ഉ നമ്മളൊക്കെ രാവി നേരത്തെ ഇവിടെ നമ്മുടെ ഇവിടെ ഒറ്റ ക്ലൈമറ്റ് വെച്ചിട്ട് ഇച്ചിരി തണുപ്പുള്ള ഏരിയാണ്
ആവോ
അപ്പൊ അത് കാരണം കൊണ്ട് നോർമലിയും തണുപ്പാണ്
ആഹ്
ആ പിന്നെ ചൂട് ഒണ്ട് ചൂടില്ലെന്ന പറഞ്ഞത് എന്നാലും നമുക്ക് അരച്ചൊക്കെ അരി അരച്ച് വെക്കുന്ന സാഹചര്യവൊക്കെ ആണെങ്കിൽ ഇച്ചിരി നേരത്തെ അരച്ചു വെക്കണം
ഓന് ഓഹ് നമ്മളവിടെ താമസിച്ചാ അരച്ച് വെക്കുന്നേ
ആഹ് ഇവിടെ ആ ഒരുമാതിരി സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അരി അരച്ച് നമ്മള് കിടക്കുന്നതിന് മുമ്പൊക്കെ അരച്ച് വെക്കുന്നതും
ചെലപ്പോ അരി വെള്ളത്തിലിടാൻ മറന്നു പോയാലും ചിലപ്പോ ഒരു നാല് മണിയൊക്കെ ആവും നമ്മളത് ചിലപ്പോ ഇടുന്നത് അങ്ങനെ ഇട്ടാലും ഞങ്ങള് ആഹ് വൈകിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാ കിടക്കുന്നത് അപ്പോഴും അരച്ച് വെച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോ രാവിലത്തെക്ക് കൊഴപ്പം ഇല്ല
ആ ഓ ഞങ്ങളങ്ങനെ നമുക്ക് പതിനൊന്ന് മണിക്കൊക്കെ വെച്ചാ പിന്നെ അത് ആവാൻ ചാൻസ് കൊറവാ
ആണല്ലേ പക്ഷെ നമുക്കിവിടെ ക്ലൈമറ്റിന്റെതായിരിക്കാം എന്തായാലും കൊഴപ്പയില്ല എന്തായാലും നന്നായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പ ആയാലും ദോശയാലും കൊള്ളാൻ കൊഴപ്പല്ല
ആ ദോശക്ക് നമുക്ക് കൊഴപ്പില്ല ദോശ ഇതുപോലെ ഉഴന്നു ചേരുന്നത് കൊണ്ട് വലിയ കൊഴപ്പില്ലാതെ വരും പക്ഷേ ഇതില് നമുക്ക് അരി മാത്രം ആയത് കൊണ്ടാണ് ഇവിടുത്തെ തണുപ്പിന്റെ ഒരന്തരീക്ഷമായും തണുപ്പിൽ കൂടുതൽ നിൽക്കുന്നത് കൊണ്ടാണോന്ന് അറിയില്ല ഇപ്പൊക്കെ ഒരുപക്ഷെ ഒരു ഒമ്പത് മണിക്കൊക്കെ മ മരച്ചവെച്ചാൽ ചിലപ്പോ പുളിച്ചേക്കും അതിന് മേലെ വെച്ചാ പൊളിക്കാൻ പാടാ
പാടാ ഉം പക്ഷെ നിങ്ങള് അപ്പ് പ്പത്തിനെ അരി അരക്കുമ്പോ ആ ഉഴുന്ന് ചേർക്കൂല്ലേ കൊറച്ച്
ആ ഒരുപിടി ഉഴുന്ന് ചേർത്താ നല്ലതാണന്ന് ഇപ്പ ഇപ്പേക്കെ അറിയുന്നത് പക്ഷേങ്കില് അങ്ങനെ ചേർത്തിട്ടില്ലായിരുന്നു
ആ ഞങ്ങള് ഉഴുന്ന് ചേർക്കാറുണ്ട് ഉഴുന്നും കൊറച്ച് ഉഴുന്നും പിന്നെ തേങ്ങയും കൊറച്ച് ചോറും കൂടെ ചേർക്കാറുണ്ട്
ആ നമ്മള് ബാക്കിയെല്ലാം ചേർത്ത് അരച്ച് വെക്കും തേങ്ങായും ഒക്കെ ചേർത്ത് വെള്ളത്തിലിട്ടാ ആക്കുന്നെ ചേർത്ത് ചിലപ്പോ തേങ്ങാവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കഞ്ഞിവെള്ളത്തിലൊക്കെ അരച്ച് വയ്ക്കും
വെക്കും ഉം ഉം
ആഹ്‌ പക്ഷേ അഹ് ഉഴുന്ന് ചേർത്താ നല്ലതാന്ന് ഒരറിവ് ഇപ്പം കി ട്ടുന്നൊണ്ട് പുതിയതായിട്ടക്കെ ഇങ്ങനെ നമ്മുടെ ആഹ് ഫേസ്ബുക്ക് വഴിയൊ ഒക്ക കാണുന്നു അങ്ങനെ അല്ലാതെ ആരും പറഞ്ഞുള്ള അറിവുകളില് ഇല്ലാരുന്നു ഇത്രേം നാളും അതേപോലെ ആഹ് അതൊരു ടേസ്റ്റ് ആന്നും എല്ലാരും പറയും
പിന്നെ അത് പോ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആഹ്‌ ഇതുണ്ട ണ്ടോ ആയിനെന്താ നിങ്ങള് പറയാന്നെനിക്കറിയത്തില്ല ക്ഷേ ഞങ്ങളതിനെ നമ്മള് അവിലെന്ന് പറയും
അവല് ലവല് ഓക്കെ യതില് അവില് ആഹ്‌ അത് നമ്മള് കാച്ചി കപ്പ് കാച്ചി അരച്ച് വയ്ക്കും അല്ലെ കൂട്ടിയിട്ട് അരച്ച് വയ്ക്കും
ആന് അതെ പക്ഷെ ഞങ്ങളീ ഈ അപ്പത്തിനൊക്ക വേണ്ടീട്ട് അതും കൊറച്ച് അരക്കാറൊണ്ട് അപ്പൊ കൊറച്ചൂട ടേസ്റ്റാണ്
ഓഹ് അത് അത് നമ്മള് അത് നമ്മള് ഉപയോഗിക്കാൻ പാ ടില്ലാ ഇവിടെ നമ്മള് അത് ചെയ്യാറില്ല
ചെയ്യാറില്ല ഓഹ് ഓഹ് ഓഹ് ഉം ഉം പക്ഷെ ഞങ്ങളത് ചെയ്യാറ് അങ്ങനെയാ ചെയ്യുന്നത്
ആഹ്‌ നമ്മളങ്ങനെയല്ല നമ്മള് അരി അരച്ച് വെക്കുമ്പോള് ആഹ്‌ അ ടുപ്പേല് ആഹ് കപ്പി കാച്ചി വെക്ക്യാന്ന് പറയും അതായത് കുറുക്കൊണ്ടാക്കുന്നത് പോലെ ആഹ്‌ കുറുക്കി ചേർത്തൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്ത് കേട്ടട്ടെണ്ട് അമ്മയൊക്കെ അതിനെ ഒരു ചെറിയതായിട്ടൊക്കൊരു ഏഹ് ബാലൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ ആഹ് അതിനൊക്കെ ശേഷം ഇങ്ങോട്ടേക്ക് അത് പാടും കാര്യങ്ങളും ആയിട്ട് ആഹ്‌ ആഹ് ആഹ് ഇതും ആഹ് കാ ഈസ്റ്റോക്കെയാ ഉപയോഗിച്ചോണ്ടിരുന്നത്
ഉപയോഗിച്ച് ഓഹ് ഓഹ് ഓഹ് ഓഹ് ഓഹ്
ഉം
പക്ഷേ അഹ് നമ്മളിങ്ങനെ എല്ലാം കൂടിട്ടാ അരക്കുന്നെ അപ്പം നല്ല ഓഹ് അപ്പത്തിനെ ഈ ചെറിയ ചെറിയ കണ്ണുകളൊക്ക വീഴുവല്ലോ
അപ്പത്തിന് ആഹ്‌ ഇതുപോലെ തന്നെ ഉഴുന്ന് ചേർത്ത് കഴിയുമ്പോഴാണെങ്കിലും ഉഴുന്നിന്റെ ആഹ്‌ പിന്നെ ഈ കൂട്ടത്തില് ഉലുവ ചേർത്ത് ഒരു പിടി ഉലുവ ചേർത്താലും ടേസ്റ്റാന്ന് പറയുന്നത് പോലെ
ആഹ്‌ അത് ഞാനും കേട്ടിട്ടൊണ്ട് അങ്ങനെ ഓഹ് ഉലുവ ചേർക്കുന്നത് ചെല സ്ഥലങ്ങളിലൊക്ക ഉലുവ ചേർക്കോന്ന് തോന്നുന്നു അങ്ങനെ കേട്ടിട്ടുണ്ടേ അത്
ഞാനും അങ്ങനെ ഇപ്പൊ ഒരു ഏഹ്‌ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ആഹ്‌ ഒരു
അങ്ങനെ കേക്കുന്നൊണ്ട് പക്ഷെ ഞാൻ പറയു